ആഹ്.
അല്ലേ.
പിന്നെന്താ അങ്ങടെ വിശേഷം?
നല്ല വിശേഷം.
ആഹ്.
പിന്നെന്താ? പാത്രം മോറലൊക്കെ കഴിഞീല്ലേ ഇവടെ ക്ക് എന്റെ വീട്ടില് മൂന്നാങ്ങളാരും ഒരു ഞാനൊരു കുട്ടിയന്നെ പെൺകുട്ടിയനെഉള്ളു.
ആഹ്.
പിന്നെ മൂന്ന് നാതൂമാരുണ്ട്. ആഹ് വെല്ല്യയാ വല്ല്യയ ആങ്ങളക്ക് ഒരു മൂന്ന് കുട്ടിയാളുണ്ട്, രണ്ടാമത്തെ ആങ്ങളക്ക് രണ്ടു കുട്ടിയാളുണ്ട്, മൂന്നാമത്തെ ആങ്ങൾക്ക് രണ്ട്ട്ടിയാള്ണ്ട്‌.
ആഹ് ആഹ്.
രണ്ടാമത്തെ ആങ്ങള വേറെ പോയിക്ക്ണ് ഞങ്ങള് വലിയ ആങ്ങളൻ്റെ വീട്ടിലാണ് അങ്ങനെ.
അതെ.
ഇപ്പൊ മഴ പെയ്യ്ണ്ട്.
ആണോ ആഹ്, ഇവടെ നിന്നു മഴ നിന്നു ഒരു വെളിച്ചം വെച്ചിട്ടുണ്ട്. തെളിഞ്ഞു വന്നിട്ടുണ്ട്.
പിന്നെ കുട്ടീള് കളിച്ചാൻ പോയി
കുട്ടീളെ ഇല്ല വന്നിട്ടില്ല അവര് ഇവടെ അടുത്തന്നെ മുറ്റത്തന്നെ കളിക്ക്ണത് പൊറത്ത് അത്‌ക്കൊന്നും ദൂരക്കൊന്നും വിടൂല. ഉം, പ്പൊ വെള്ളക്കെ ഉള്ളതല്ലേ പൊറത്ത് തോടും
മ്പ എങ്ങനെ പൊറത്ത് എങ്ങനെ കളിക്കാ അവടെ
ഇല്ല മഴ തോർച്ചണ്ട് ഉം ഉം ഉം. ആഹ് എന്റെ സ്വന്തം വീട്ടിലൊക്കെ പാടും തോടൊക്കെ ഉണ്ട് അവടെക്കെ നല്ല വെള്ളാണ് ഇവടെ പിന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്നുല്ല വെള്ള പ്രശ്നങ്ങളൊന്നും
പേടിയാണ് കുട്ടീള് ന്നലെ ഇപ്പൊ നല്ലോം മഴൊക്കെ കൊണ്ട്ക്ക്ണ് ആർന്ന്. പറയാൻ ആരുല്ലല്ലോ. ഉം ഓൽക്ക് ഇഷ് ടാണ് ഓല് കൊട കൊണ്ടായാലും എന്താ കാട്ട കൊട ങ്ങനെട് വീശിക്കാണ്ട് അമ്പലം മർച്ച. അതൊക്കെയാണ് ചെറുതിനുള്ള പണി അപ്പൊന്നാള് പുതിയേ വാങ്ങിയ കൊടാ. അങ്ങനെ രണ്ട് വട്ടം ണ്ടാക്കിയ കോടന്റെ ഇതന്നെ കയ്യും.
ആഹ്, ഇപ്പുള്ള കുട്ടീയേലേയ്ന് മഴ നനഞ്ഞു പോണതാ അവര്ക്കിഷ്ട്ടേയ് അവര് കൊട പിടിക്കൂലല്ലോ.
ഉണ്ടായാലും ബാഗിന്ന് ട്ക്കാതെ നനഞ്ഞു പോരുന്നാണാ അപ്പൊ ആ ബുക്കും ബാഗും നനഞ്ഞില്ലേ ഇപ്പത്തെ കുട്ടികൾക്ക് എന്തോരു മടിയാണ്.
മടിയാണ് കുട പിടിക്കാൻ അവർക്ക് മഴ നനഞ്ഞ് ഇങ്ങനെ വരുന്നത് ഭയങ്കര ഇഷ്ട. നമ്മൾടെ ഒക്കെ കാലത്ത് കൊടല്ലെങ്കിൽ സ്കൂൾക്ക് പോകൂലന്നാ പറയാ.
ഉം.
അങ്ങനെയായിരുന്നു നമ്മളെ കാലങ്ങളിൽ.
ഉം. കൊടല്ലെങ്കിലും അല്ലെങ്കിൽ ചേന ചേനന്റെ വലിയ ഇലെ അങ്ങനെയൊക്കെ തല വെച്ച കാണ്ടൊക്കെ എത്ര ചേനന്റെല്ലാ ചേമ്പിന്റെ എലലേ ചേമ്പിന്റെ എല ആ വാഴൻ്റെ ഇല അങ്ങനെയക്കെ ഇപ്പത്തെ കുട്ടികൾക്ക് കൊട ഉണ്ടായാൽ തന്നെ കോട്ട് ഉണ്ടായാലും തൊന്നും വയ്യ കാലം ഉം കാലം പോയ പോക്കന്നയാണത്. മന്തിക്ക് ചിക്കൻ ആരെ കൊണ്ടുവന്ന് പോയി കൊണ്ടരല്ലോ.
ഇല്ല ഞാൻ കൊണ്ടരൂല്ല അത് ഇവിടെ ആളുണ്ട് ഉം. കാക്കാന്റെ കൂട്ടാരന്മാര് കൂടുന്നേരും ഉം അവരോട് ആഹ്! !
അതെന്തിന് പൊറത്തൂന്ന്.. അങ്ങനെ പോ...
ആഹ്! അല്ല കടയിൽന്ന്, കടലേക്ക് വിളിച്ചു പറഞ്ഞാൽ കടയിൽ നിന്ന് സാധനങ്ങൾ എത്തിച്ചു തരും ഉം... അങ്ങനെയൊക്കെയാണ്! അപ്പൊ അവൻ വന്നാലാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുക... അല്ല അല്ലേലു ഞങ്ങള് സാധാ എന്തെലും ചോറും, കൂട്ടാനും തട്ടി കൂട്ടായിട്ട് ഞങ്ങള് കഴിച്ചു പോവും
ആഹ്! ആഹ്!
വരുമ്പോ അവനക്ക് ഇഷ്ടമുള്ളത് എന്തേലൊക്കെ ഉണ്ടായി കൊടുക്കും. ഹോസ്റ്റല് എല്ല അവിടന്ന് ഇഷ്ടപ്പെട്ട ഒന്നും ചിലപ്പോ കിട്ടൂലല്ലോ?
കിട്ടലല്ലോ?? പിന്നെ... വീടിന് എന്തെങ്കിലും കടം എന്തുണ്ടോ?
ഇല്ലില്ല, അങ്ങനത്തെ ഒന്നുല്ല! ഞങ്ങള് ഒരു എട്ട്..... ട്ട് വർഷമായി തുടങ്ങീട്ട്.. ! ഉം... ങ്ങള് ആഹ്! ആഹ്! അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ... ചെയ്തു തന്ന്... ! !
ഉം.. ഉം.. അതല്ലേ നല്ലത് നമ്മ... കടൊന്നും ഉണ്ടാക്കാണ്ട്! കടുണ്ടായാ നമ്മുക്കന്ന് കുമ്പോൾ സമാധാന.... എന്നലല്ലേ കടം വീടുള്ളു... നിങ്ങൾക്ക് ഇനി അഞ്ച് കോളും വിളിക്കണെങ്കി തന്നെ വിളിച്ചോളീ.. ഞാന് ഫ്രീ ആകുമ്പ എന്നോട് വാട്സ് ആപ്പിൽ പറഞ്ഞാൽ മതി ആം നാല് കോള് വിളിച്ചാലോ? ഉം.... ഞാനൻ അങ്ങോട്ടും അടിക്കാണ്ടു കൊറച്ച കഴിഞ്ഞിട്ട്... പണിയൊക്കെ കഴിഞ്ഞിട്ട്! എനിക്ക് രണ്ടുംകോളും കൂടി... കഴിഞ്ഞ കഴിഞ്ഞ തോന്നണ്‌! ഇരത്തേ കഴിക്കണ ഇരത്തേ ഇരത്തിട്ടൊക്കെ ഉം... ഉം... പിന്നെ ഇന്നലെ ഇന്നലെ രാവിലെ ശരിയത്? പിന്നെ എന്താന്നോ ഞാനിങ്ങനെ കെടക്കല്ലേ? അപ്പ അങ്ങനെ കെടന്നങ്ങനെ പോയി... പി...
അവിടെ മഴ കാരണം ഇപ്പോ നെറ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടേ! അത് കാരണം കോളു വിളിക്കാൻ പറ്റുന്നില്ല! അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുവാ എന്നിട്ട്.
ആഹ്! !
ഉം മഴ പെയ്താലേ പ്രശ്നം ഒള്ളു ഇല്ലേ കൊഴപ്പൊന്നുമില്ല!
ഉണ്ടാവില്ല! ഉം... ഹസ്ബൻഡ് എപ്പഴാ വിളിച്ചല്? രാത്രിയോ?
അവര് രാവിലെ, അല്ലെ ഈ രാത്രി, ഇപ്പൊ ഡ്രൈവറായിട്ട് പോവല്ലേ? അങ്ങനെ എപ്പോഴും ഒന്നും വിളിക്കാൻ പറ്റ... ല്ലല്ലോ??
ആഹ്! ആഹ്! അല്ലത് ഇങ്ങനെ നിങ്ങൾ ചേർന്നതൊക്കെ അറിയോ?
ഹ്ഹ ഹ്ഹ! ആഹ് അറി ഞാൻ പറഞ്ഞിട്ടൊന്നുല്ല! അവര്. ഹ്ഹ ഹ്ഹ ഹ!
ഓൽക്ക് വല്യ ഇഷ്ടൊന്നും ഇണ്ടാവുല്ല ഇപ്പൊ ഇതൊന്നും. ഹ്ഹ
കൊഴപ്പല്ല നമ്മളെ ലേഡീസ് മാത്രല്ലേ ഉള്ളത്! അത് കൊഴപ്. ഒണ്ടാവില്ല! ഉം. ഉം.
പിന്നെന്താ? അതന്നെ. മാണ്ടാത്ത ഒന്നും പറിണൊന്നുല്ലല്ലോ? നമ്മക്ക് നല്ലൊര്. എന്താന്നോ ടെൻഷനും, കാര്യം ആഹ്.. അല്ല ചെൽത്,, ചെ ചെ. മൻസിലാക്കാം. ഉം അത് ശരിയാണ്!
ആഹ് വേണ്ടാ. ത്തതൊന്നും പറയാതെ നല്ല രീതിയില് സംസാരിക്കുമ്പ മനുഷ്യന്മാർക്ക് അങ്ങടും, ഇങ്ങടും ഒരു സ്നേഹവും, സഹകരണ ഉണ്ടാവോല്ലോ മനുഷ്യന് എന്താന്ന്ള്ളത് മനസ്സിലാക്കാലോ? ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാരെ എന്താന്ന് പോലും.
ഇത്തര എടങ്ങേറും കാര്യങ്ങളും കേൾക്കുമ്പ ഞമ്മള് വിചാരിച്ച്ഞമ്മക്കൊന്നും ആ. അങ്ങട്ട് പറിമ്പളേ ബുദ്ധിമുട്ടും കാ കാര്യങ്ങളു പറിമ്പോ ഞമ്മക്ക് വിചാരിക്കും ഞമ്മള് ഞമ്മക്ക് വിചാരിച്ചു നമ്മളെന്നെ ഒള്ളൂ ഇങ്ങനെ അപ്പൊ ഒരോര്തെത് കേൾക്കുമ്പ നമ്മളതൊന്നും ഒന്നു അല്ല
അല്ല അപ്പം അങ്ങനെയൊക്കെ ഇള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് ഉം
മിഞ്ഞാന്ന് ങ്ങ ഇങ്ങട്ട് വിളിച്ചാൻ കഴിയുലേ നി ഇങ്ങട്ടെന്നെ കോള് വരെ ഇന്നട്ട് ഒരു ചങ്ങായി വിളിച്ചീനേ
ആഹ്
അപ്പ ആഹ് ചങ്ങായി വിളിച്ചപ്പം ഇട്ത്തും ചെയ്ത്. പക്ഷെ പത്ത് മിൻറ്റാവാതെ നെക്കാനും ല്ലെല്ലോ പിന്നെ ഇന്നോട് വർത്താനം ആഹ് വർത്താനൊക്കെ പറഞ്ഞ് എല്ല പറ്ഞ്ഞ് പെ ന്നെ എന്താ പണ്യാെക്കെ ചോയ്ച്ച്. അപ്പം ഞാ പറ്ഞ്ഞു ഫർണിച്ചറാണ്ന്നൊക്കെ പറഞ് പിന്നെ കഴിഞ്ഞ് പത്തു മിൻറ്റ് കഴിഞ്ഞാരെ വെച്ചാണ്ട് പിന്നെ ഫോട്ടോ ഒന്ന് വിട്ടെരോയ്ച്ചു വാട്സപ്പില് എന്ത് ഫോട്ടം ആഹ് എന്ത് ഫോട്ടോ ഇങ്ങക്ക് വേണ്ട്യേത് ഓയ്ച്ച്. അപ്പ ഫർണീച്ചറ്ന്റെ അറ്ണ് അപ്പ ഫർണീച്ചർ എന്താ ഇങ്ങക്ക് ആവസ്യള്ളത് ആഹ് ഫർണിച്ചർ ആവശ്യ ഇള്ളത് പറ്യയ. അപ്പ ഞാൻ ഇങ്ങളോട് ഇന്റെ ഹസ്ബന്റിനോട് ഞാൻ പറഞ്ഞോളാ ട്ടോ അല്ല ഇങ്ങക്ക് ഫോട്ടം കാര്യ ഒന്നും വിട്ടേതാണ് ഇങ്ങളെ ഈ നമ്പർ ഇപ്പ ഞാ കോടതീക്ക് കൊടുക്കും ട്ടോ റ്ഞ്ഞ്. പിന്നെ അയ് ശേഷം അയ്ന്റെ ആളെ കണ്ട്ട്ടില്ല ആഹ് ആഹ് പറ്യണം. അ ഗ്രൂപ്പിലെന്നെ പറ ഇണ്ടല്ലോ ഒലൈനായിട്ട് അങ്ങനെ ഇണ്ടെകിലും ഒലെ നമുക്ക് ഇതിന്ന് കളയണം ഇന്നൊക്കെ പറയിണ്ടല്ലോ അല്ലെ അങ്ങൻത്തോലൊക്കെ ചെല്‌പം നോളാവാനായിട്ട് ഇപ്പ മാഷാണോല്ലോ സ്കൂൾ ആഹ് സ്കൂൾ മാഷാണോലോ
ആഹ് ആഹ്
ഇന്തട്ട് അപ്പൊ നോളാവാൻ വരുന്നത് അപ്പൊ നമ്മള അങ്ങനെ കിട്ടും കരുതീട്ട് ഏക്കാരം ഞമ്മുക്കിപ്പ അങ്ങനത്തെ ഇതിനൊ
ഏഹ് ഇല്ലല്ല ഇല്ല അത് നമ്മളാണോ ലേഡീസ് ആണോന്ന് ചോയ്ച്ചിട്ട് വി വച്ചാ മതിയല്ലൊ. ഇന്നാ കൊഴപ്പ ഇല്ലല്ലോ. ഞാൻ അങ്ങനെ എല്ലാർക്കും കോള് ചെയ്യാറൊള്ളൂ
ആഹ് ഞാനിപ്പ ഇപ്പ അങ്ങനെ കാട്ടല്. അയ്ന്റെ അതിന്റെ മുന്നേ അങ്ങനെ ചെയ്തീല്ല ഫ്രീ ആണോയ്ച്ചെപ്പം ആന്ന് പറഞ്ഞ്. അപ്പം വിളിച്ചും ചെയ്ത് ഇൻക്ക് അങ്ങട്ടെറ്റെ വിളിക്കാനും കഴിണില്ല അപ്പ പിന്നെ വിളിച്ച് കഴിഞ്ഞാരെ പിന്നെ ഇഞ്പ്പോ ഏതായാലും വിളിച്ചതല്ലേ അതേ അല്ല ചെയ്ക്ക്ന്നെ സം അയ്ല് സംസാരിചെ മാണ്ടാത്തൊന്നും അയ്ല് പറ്ഞ്ഞൊന്നുല്ല പിന്നെ വാട്സആപ്പിൽ വന്നതാ വാട്സപ്പില് വന്ന്ക്കാണ്ട് ഫോട്ടം വിട്ടേരോ അങ്ങനെ വിട്ടേരോ ഇങ്ങെനെട്ടേരോ ന്നൊക്കെ ചോയ്ച് ആയില് നല്ലോണം പറഞ്. ഞങ്ങള് ഈ നമ്പർ ഞാൻ കൊടതി അതെന്നെ ഫർണിച്ചറ് ഓല്ക്ക് ഇപ്പം ആ ഫർണി ചെറീയ എന്ത് ആവശ്യം ഉള്ള കാര്യം പറഞ്ഞാൽ നമക് നമ്മക്ക് ഹസ്ബെന്റിനോട് പറയ ഇത് അതൊന്നു അല്ല ഫോട്ടം മുട്ടെരോയ്ച്ചാ നമ്മള് ഓലുദ്ദ്യേശിച്ച വേറെ ഫോട്ടോ ആണ് അപ്പ ഞാൻ ചോയ്ച്ചു, എന്ത് ഫോട്ടോ ങ്ങക്ക് വാണ്ടിയത് ചോദിച്ചു, അതില് മേ മേ അയ്മ്മക്കണ്ട് പിടിച്ചു, ഫർണിച്ചർമ്മക്ക് അയില് ഞാൻ പർഞ്. ങ്ങക് ഫർണിച്ചറാവ്സ്യ ണ്ടെ ഫോട്ടം വിട്ടര്ണ്ട ആവസ്യംന്നുല്ല. ഇങ്ങളെന്താ സാധനംന്ന് പർഞ്ഞ ങ്ങക്കപ്പണ്ട് ഇണ്ടാക്കിതരാണ് അല്ലാബടെ അങ്ങനെ ഓർഡർ തന്നാല് അതിനനുസരിച്ച് ഇണ്ടാക്കി തരലാണ് പറഞ്ഞു ഞങ്ങളെങ്ങനെ ഞാൻ പറഞ് ന്റെ ഫോണ്‌ വാട്സപ്പ് ന്റെ മോള അട്ത്തുണ്ട്. പയേ ഫോണ് ക്ക് ന്റെ ഈ വാട്സആപ്പ പ്പന്നെഅയ്ലുണ്ട്. ങ്ങള് മാണ്ടാത്ത ന്തേം വിട്ടിൻഡെങ്കി ഇൻക്കത് താൽ ല്പര്യംല്ലാത്ത കേസാണ്. അപ്പന്റെ മക്കളും കാണുംന്നൊക്കെ പർഞ്. അയ്നെ നല്ലോം പേട്പ്പിച് ന്നട്ട് ഞാന് ഈ നമ്പറ് ഞാന് കോടതി കൊടുക്കുട്ടോ പറഞ്ഞു പിന്നെ അയാള് സോറിന്നൊക്കെ പറഞ്ഞണ് പോയിട്ട് പിന്നെ അയാൾ കണ്ടിട്ടില്ലാന്നറഞ്ഞെ ഇന്റെ ഇമ്മാക്ക് എന്തോര് പേ പേട്യ.. ബ്ലോക്കാക്കിയാളി മ്മാന്റെ കുട്ടി അർഞ്. ഞാൻ ബ്ലോക് ക്കാക്കിയൊന്നുല്ല. ഇനി എന്തേം വര്ന്ണ്ടോന്നൊക്കെ അറിയാര്തിയാണ്ട്. പിന്നയാള് വിൾച്ചിട് കിട്ടൂല്ല ഇതാക്കിറ്റ് വാട്സപ്പിലൊന്നും പറഞ്ഞിട്ടില്ല ഓൽക്ക് ഞമ്മളത് അങ്ങനെ കിട്ടും കരുതിക്കാണ്ടാണ് ഓല അങ്ങനെ വര്നെതെ കിട്ട്ണോലാണെങ്കി പ്പോല്ക് നേരം പോകാന്ങ്ങനെ വിൾച്ചാലോ ഏഹ് ആ അതിനാണ അത് അമ്മക്ക്പ്പൊ അങ്ങൻത്തെ ഇതൊന്നും വാണ്ട അമ്മക്ക് ഇപ്പൊ അമ്മളെ മാ കുട്ടിയാളിം മക്കളിം ഹസ്ബൻഡിനിം നോക്കിക്കാണ്ട് ജീവിക്കണം എന്നുള്ള ആഹ് നോളാവാനൊന്നും..
ഉം
അമ്മള് പിന്നെ ഒരു റുപ്യ രണ്ട് റുപ്യ കിട്ടിയാലെന്താന്ന അമ്മക്ക് അമ്മെളെ കുട്ടിയാക്ക് ഓൽക്ക് മേക്കപ്പും കാര്യം അതുഇ തും ഇന്റെ ഹസ്ബൻഡിനാണെ അത് തീരെ ഇഷ്ടല്ലാത്ത സാനാണ് ഓൽക്ക് മൊഖത്ത്. തേക്കാനേത്രേ പൈസന്റെ സാധനം വാങ്ങണം ന്നൊ?
ആഹ്
അങ്ങനെ ഓരോന്ന് വാണം. അത് വാണം അതൊക്കെ ഇപ്പച്ചിനോട് ചോയിച്ചാ പറിം ഉം ഇപ്പച്ചിയൊന്നും പണ്ടത് തേക്കലില്ലേനി മിനുമ്മാ എന്നൊക്കെ പറയും വലിയോളോടെ ഇങ്ങെളെ ചൊർക്ക്ണ്ട് ഇന്നട്ടെന്നേ ഇങ്ങക്ക് എന്തിനാ എന്തിനാ അങ്ങനെക്കെ തേക്ക്ണെ പറയായും അപ്പോ ഓൽക്ക് മക്കള് പൊർ ത്ത് ഓലെ ചങ്ങാഴ്ചിയാളൊക്കെ ഇതൊക്കെല്ല തേക്ക്ണ കാണ് ണത് ഓരെ പ്പം ഞാനാണെങ്കി ഒരു ഫൗണ്ടർ കൂടി ഞാടല്ല.
ഉം.. കെമിക്കല് അത് കൂടിയതാണതൊന്നും ഇടാഅയക്കരുത്.
ഉം കുട്ട്യാളാണെങ്കിൽ കുട്ട്യാക്കാണെങ്കിൽ ലിഫ്റ്റിക്കും ഫൗണ്ടറും മൈ ക്ക ക്രീമും തേക്കാതെ ഓല്ക്ക് പൊർത്ത്ക്കർങ്ങാ ഓൽക്ക് വെജ്ജ അങ്ങനെ ശീലായിട്ടേ ഉം പ്പേതായാലും സ്കൂൾക് ഏതായാലും ലിഫ്റ്റിക്കിടുന്ന കുട്യളെ സ്കൂൾ കേറ്റ്ണ്ല്ലാറിണ്ട്. അതൊരു സമാധാനയ് ക്കണ്. ഞാൻ പറയാ മീറ്റിങ്ങിലൊന്നും, ആഹ് അങ്ങനെ നിയമങ്ങളണ്ട് വരണം ഈ കുട്ട്യാക് ക്കി ചുണ്ടുമ്മ തേച്ചിട്ട് ക്യാൻസർ അങൻത്തെ അുഖങ്ങളൊക്കെണീ വര്ന്നതെയ്
ആഹ്
ഇത് വെൽകൊറവ്ള്ള ലിഫ്റ്റിക ആയാലും ഓല്ക്ക് കളർ കിട്ടിയാ മതി ഓര് അതൊന്നും ശ്രദ്ധി ക്കൊന്നുല്ല അയിമ്മെ നല്ല കേട്ണ്ടാവേ ഞാൻ പറ ബീട്റൂട്ട് കൊണ്ടന്നച്ചാളി. നട്ടയമേ ഒരതിക്കാണ്ട് മെല്ല ചുണ്ടുമലാക്കിയളി ന്നറിയും ഞാന്. അയിനാകുമ്പോ അത്ര കേട്ല്ലല്ലോ. കളറിന് കളറ്. വീറ്റ്റൂട്ടിന്റെ കളറും ആവും, അല്ലെങ്കി അല്ലെങ്കിൽ മൈലാഞ്ചി അര് ച്ചാണ്ടണ്ട്ട്ടാളി. ന്നാ പിന്നെ പോവുമ്പോ ട്ടാ മതിയർഞ്.
ഉം ഹാഹ് അതെ ഉം
ഉ അതിനൊന്നും കേടില്ല മറ്റേതും വാരി തേക്കണാട്ട്യൊക്കെ നല്ല അങ്ങൻത്തൊക്കെന്നേണ്.
ആ അതെ. പഠിക്കണ കുട്ട്യാളാണോ.. പഠി വല്യേ പ്ലസ് ടു ഒക്കെ ആയി ആ
പ്ലസ് ടു പ്പം മുന്ന് എ പ്ലസ് രണ്ട് എ യും ഒരു ബി പ്ലസുണ്ടായിനി. പ്പ രണ്ടാമത്തെ മോള്ന്നി ഒമ്പത്ക്കാണ് മറ്റൊൾക്ക്. പത്ത്ന്ന് മൂന്ന് എ പ്ലസ് അല്ല എ ഏഴ് എ പ്ലസും. രണ്ട് എയും ഒരു ബി പ്ലസ് ഏനീ. പത്താം ക്ലാസ്ന്ന്.
ആഹ് -
അത് ഫുള്ള്. പ്രതീഷിച്ചീനി. മൂന്ന് പരീക്ഷ മൂന്ന് പരീക്ഷക്ക് പന്യേനി. ഓക്ക് പരീ പ വരുമ്പോ അപ്പൊ ഒരു ടെൻഷന കൊണ്ടാണാവളോ ആ ആയിക്കോട്ടന്ന.